ആയിത്
ഹലോ കേക്കുന്നില്ലേ
ഓ കേക്കണ്ടേ എന്തൊക്കെയ ഉണ്ട് സുഖല്ലേ
ആഹ സുഗം തന്നെ
പോണണ്ടാ മഴ ഇണ്ടന്നാ ഇവിടെ പോള മഴയാണ് ഇവിടെ മഴുണ്ട് വൈുന്നേരം വരെ നല്ല വേലന്ന്
ആഹ് ഈ ഡ്രസ്സ് ഒന്നും ഉണങ്ങുന്നുണ്ടാവൂലല്ലേ
പറയാണ്ട മക്കളെ ഇവിടെ സ്ഥലം ഇല്ലേ ഞങ്ങക്ക് പോര ചെറിയ മുറിയാണ് എന്നന്നെ ഞങ്ങൾ നടക്കുന്നോർത്ത് വെള്ളം എത്തിക്ക വാഷിംഗ് മെഷീനിലക്കെ ഇട നൽക്കണം
ആഹ അല്ല വാഷിംഗ മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതാല്ലെ വ
ആഹ കേടൊന്ന ഞ ഇപ്പൊ കൊറ ദിവസയി കേട് കുറച്ചായി കേഴന്നിട്ട് ഇപ്പൊ നന്നാക്കിന്ന പിന്നെയും കേഴന്ന അത് മാറ്റി വാങ്ങിട്ട വേണ്ടേ ഞാൻ നന്നാക്കിടുക്കാം അല്ലല്ല മറ്റന്നാ സാധാ
ആഹ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മക്ക് അതിന്ന് എന്താ ഉണങ്ങി കിട്ടും
ആ മതില് നല്ലോണം ഉണക്കീന്നേ ഇത് നല്ലോണംാണ് ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടണെന്നേ ഉള്ളൂ തിരുമ്പ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ
ആഹ ഒണങ്ങി കിട്ടിയന്ന് ഇപ്പൊ ആദ്യം തിരുമ്മഴത് കേീടെന്നീന്ന് അത് കിടന്നാലും ഒണക്കി കിട്ടീന്ന് ഞങ്ങക്ക് തോടുണ്ട് അടുത്തന്നെ വീടിന്റെ ആ വെള്ളം ഒഴിച്ച കോളണ്ട് ഞമ്മള് മുന്നിൽ തന്നെയ
ആഹ് ആഹ് ആഹ
വീടിന കടെ ചേർന്ന് തന്നെയാണ് വല്യ വ്യത്യാസല്ലേ ത്തിരി നമ്മള അടുത്ത തന്നെെ നമ്മള എന്ന് പറഞ്ഞാ കുറ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങണ മാരിക്ക തന്നെ ഇറങ്ങ തോടാ വീട് കെട്ടി ബൊന്തിച്ചിക്ക ഏ
ആഹ അല്ല നല്ല സുഖമാണല്ലോ കുളി ഈ ചൂടുത്തൊക്കെ ന
കിട്ടി കെട്ടി പൊന്തിച്ചതാണ് പ അ അടുത്തത്ത് പൊന്തിച്ചതാ പിന്നെ അവിടുന്നോട്ട് മത്തി നിങ്ങള് വീട് എവിടയാ
ഞങ്ങളെ വീട് വയനാട്ടിലാ
ഓ നല്ല സ്ഥലാല്ലല്ലേ
ആഹ തണുപ്പ് ഇവിടെ ഇവിടെ ചൂടല്ല അവിടെ നല്ല സുഖമാണ് തണുപ്പും അധികം തണുപ്പല്ല അധികം ചൂടല്ല അങ്ങനെ അതൊരു കാലാവസ്ഥ
ആഹ് ഞങ്ങ വരല്ല ഞങ്ങള്ൾ വരലുണ്ട് വയനാട്ടക്ക്
ആഹ് വരുമ്പോ വിളിക്ക് എന്നിട്ട് വീട്ടക്ക് ഒരു ദിവസം ബിരിയാണിക്കേ ഉണ്ടാക്കിത്തരാം വയനാട് ഇവിടെ ബ ത്തേരി
ആഹ് അവിടെ ബത്തേരിയിലും പിന്നെ മുത്തങ്ങയിലും ഒക്കെ അവിടുത്തെ പണിക്കാരുണ്ട് മോന് മരുവനൊക്കെ ഉണ്ട് ഞങ്ങവിടെ ഒരു വീട്ടു താമസത്തിന് വന്നീന്ന്
എവിടെ മുത്തങ്ങായിട്ടാ അടുത്തന്നെ
ഉം ഒരു താത്താന്റെ വീട്ടിൽ താമസമായിരുന്നു ഒരു മീൻ കച്ചവടം ചെയ്യുന്ന കാക്കാന്റെ ആരുന്നു
ആഹ് ആഹ്
ആ ആ മൂ നാല് പെ മൂന്ന് പെണ്ണും ഒരു ആണും ആണ് ഓർക്ക് എല്ല ഒരു പുതിയ ഒരു വീട്ടുത്തേക്കന്ന് അപ്പൊ അതിന്റെ വീട് വീടിന്റെ പണിയെടുത്തത് മരുവോനായിരുന്നു
വല്യ വീടാണോ
അ അത്ര വലിയ വീട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വീടാണ് ഒരു കുന്നൊക്കെണ്ട് ഒരു മലേന്റെ ഒരു സൈഡ് ഇങ്ങനെ ചെത്തി ഇറക്കിയിട്ട് അവിടെണ് വീട് അതിന്റെ താഴെ പാടാ
ആഹ്
വാടക്കണ്ട് ആ
അപ്പൊ നല്ല രസമായിയിരിക്കുല്ലോ അവിടെ
ആഹ് നല്ല രസംണ്ടായിരുന്നു കാരണം ഞങ്ങള് അവിടെ വരലിണ്ട് നിക്കലൊക്കെ ഇണ്ടേ വയനാട്ടില് വന്ന് ഇവര് പണി ഇരിക്കണ് പണിക്കാാര് പോകുമ്പോ അവിടെ ഒഴിവുണ്ടാവും നിക്കാന്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാ അവിടെ ഗ്യാസും അവര് വെച്ചുണ്ടാക്കണ സാധനമൊക്കെ ഉണ്ടേ ആ എല്ല സ്ഥലത്തൊക്കെ ആഹ് എല്ലാ സ്ഥലത്തൊക്കെ വെച്ച് ആ പൊറത്തുന്ന് ഇത് വാങ്ങി തിന്നണേൽ കൊറെ പൈസ വേണ്ടേ അവിടെന്നാ ഉള്ളത് എന്തൊക്കെ വെച്ച്ണ്ടാക്കി
അത് മാത്രല്ലേ ഈ പുറത്ത്ത്തെ ഭക്ഷണങ്ങളില് ഫുള്ള് ഫുഡ് പോയിസൺ വ എല്ലാ കുട്ടികളും എത്രോ ന്യൂസ് കേക്കുന്നില്ലെ മ രിച്ചു പോകുന്നത് കാരണം എല്ലാർക്കും ഫുഡ് പോയിസൺ അതന്നെ പക്ഷെ ഈ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷ
പറ്റൂല അതാണ് ഇപ്പത്തെ മക്കക്കുള്ള പ്രശ്നം മ് മ്ഹ് എല്ലാ മക്കക്കും ഉള്ള സൂക്കേടാ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളന്നന്നെണ് ഓരെ നാശക്കണത്
ആഹ് ഹ അതന്നെ
നമ്മള് പോലും ഒന്ന് കഴിക്കാഞ്ഞ ഒന്ന് കൊണ്ടോയി കൊടുക്കും
ഒന്ന് കഴിക്കൂലാന്ന് പറഞ്ഞു വാശി പിടല്ലേ ചില മക്കള് ഫോണില് ഫോണ് കിട്ടിയാലേ ഭക്ഷണം കഴി
ഇവിടെ അങ്ങനെയൊന്നുംല്ലാട്ടോ ഇവനിക്ക് അങ്ങനെ ഒരു ഫോണുമ്മേ കളി അവന് ടിവിയാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ മൂന്നാള മൂന്നാള്ണ്ട് ചെറുതണെ പിന്നെ മൂന്ന്
ആഹ് ചെറിയ മ ചെറിയ കു
നാലു വയ നാലു വയസ്സ് ആവണേ രണ്ടാക്ക് ഒരാൾക്ക് അഞ്ചു വയസ് കഴിഞ്ഞു എൽ കെ ജി ഇപ്പഴു ആഹ് ഒ ഒരമ്മ എട്ടരക്ക് പോകും ഞ ഓളെ ഒരാണ് ഓളെ കൊണ്ടു പോവും രചന ഇവിടെ നഴ്റിയിലാക്കും ഓള് പോകുമ്പോ രണ്ടാളെ ഞാനും കൊണ്ട് പോവും പോകുമ്പോ അങ്ങനവാടിയല്ലേ അപ്പ അവിടെ ഇരിപ്പണ്ട് വീടിന്റെ അടുത്ത് തന്നെ അംഗനവാടി
ആഹ്
ഇപ്പൊ രണ്ടാളും അങ്ങോട്ടും പോരും അത പിന്നെ പിന്നെ പറഞ്ഞതാന്ന് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാ രാവിലെ നല്ല പാടാ
രാവിലെ എല്ലാ പണികളും ചെയ്തിട്ട് വേണ്ടേ ഉരിലെ പോകൻ വൈകുന്നേരം ആകുവോ വീട്ടിലെത്താന്
ആ ഇല്ല അങ്ങനവാടി നാല മണിയ ആകുമ്പോേക്കും വീട്ടിലെത്തും മോള് മരവൾ വരണെങ്കിൽ അഞ്ചച് മണി ആകണം നമക്ക് അഞ്ചുമണി വരരെ എത്ര മുതൽ അഞ് അഞ്ചുമണി വരെണ് ഞാൻ പിൻ ആ ഞാൻ ഒമ്പത് മുര മുതൽ മൂന്നര വരെ അംഗനവാടി അവടെ പിന്നെ പാത്രംഴിയൽ എല്ലാം കഴിയ്പോഴക്കും ഒരു നാലുമണിയാകട്ടികളക്കെ കൂട്ടിക്ക കൊണ്ടപോലൊക്കെകുമ്പോഴക്കും
ആ
കുട്ടികളും കൊണ്ടോ കൊണ്ട ഞങ്ങക്ക് പോരുന്ന ചെയ്യ ചെലരു നേരം വൈക ഇവിടെയൊക്കെ അധികം ജോലി കാരള്ളതെ ഓര മക്കളൊക്കെ ആകുമ്പോ ഓര എത്തുമ്പോഴക്കും ഉം എന്താ ആ മൊത്തം ജോലിക്കാരമാണം ഇവിടെ ഒന്നും വീട്ട ട്ടിൽ ഒന്നും ആരും ഉണ്ടാവല്ലോ പകലൊന്നും വന്ന പോലെ വീട്ടന്റെ ഉള്ളിൽ തന്നെ അവിടെ ഒരു ഫോണോ കണ്ട അവിടെ കുത്തിരിക്കും ആരും അംഗ ങ്ങോട്ടൊന്നും മുണ്ടി പറയാനും കൂടെ ആരും ഉണ്ടാവൂല്ല നമ്മള നമ്മള പറ്റ നമ്മള ഒത്തിരിക്കും ഓരോഓലോ വാർടും കൊണ്ട് കുത്തിരിക്കല്ല ഓർത്തിക്കോണ്ട് ഒരു മനഷ്യനെ കാണുല്ല
ഹ ഹഹ
ഏ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മള അങ്ങട്ടുംങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചു പച്ച ഒന്ന് അങ്ങോട്ട് നടന്നു ഒന്ന് ഇങ്ങോട്ട് നടന്ന് ആ ഒരു തോന്നും പള്ളിയ പണ്ടത്തെ കാലും
ആ ഒരു ഇതൊന്നും ഇപ്പം കിട്ടൂല പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ
ഇപ്പൊ അങ്ങേ പരയിലെ കുട്ടിന്റെ കുട്ടീും ഇങ്ങേ പരയിലുള്ള കുട്ടിക്ക് അറിയില്ല അങ്ങനെ പരൽ ആർക്കും ഒരു വയ്യായി കണ്ടണ്ട് മരിച്ചാൽ പോലും നമ്മള അറിയില്ല
ഇപ്പൊ ഫുൾ ഫോണിലല്ല എല്ലാ കുട്ടികളും അപ്പം പുറത്തത്തെ എന്താ പറയാ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് എല്ലാ വീടുകളിലും പോയി നമ്മൾ അയ പ്രവാസികളോടൊക്കെ വേണ്ടി അങ്ങനൊയിരുന്നു
ഇപ്പൊ നമ്മടെ കുട്ടിയക്ക ഒന്നും ആരെയ അറിയില്ലല്ലോ അടുത്തള്ള ഉം ആ ഇതല്ല ഏയ് അന്താ ആ സ്നേഹ ന്റെ കാലം അത തന്നെ പിന്നെ പറഞ്ഞ ഒരു അമ്മയ്ക്കും ഉപ്പക്കും നാലും അഞ്ചും കുട്ടികൾ മൂന്നും നാല് ഇപ്പ എറിയ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം ചുരുക്കള്ളൂ മൂന്നെണ്ണം ഏ അതാ ഒരു കൂട്ടുകടുംബ ത്തിന്റെ ആ ഒരു രസം വാർഥന ആത് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാ ഈ ജോലിക്കാരൊക്കെ അത ഇപ്പ ഇവിടെ ഫുഡ് പിടികന്ന് വാങ്ങിക്കോണ്ട ഇതാക്കിയാണ്ട് ഇരിവരെ
ആ ഈ ജോലിക്കാർക്ക് അത് ഏർ വീട്ടിലുണ്ടാക്കാൻ സമയം കിട്ടൂല സമയം ഉള്ള സമയ ആണെങ്കി അവര്
അത മിച്ചകാലം കേഴക്കേണ്ട വാർ പത്രം കഴുകണ്ടാ അത് കഴിച്ചങ്ങട്ട് കയ്യും കഴുകി പോയി കിടക്കാ
പക്ഷെ എന്നും ഇങ്ങനെ എന്നും ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് നമ്മുക്ക് വയറിന് കേടല്ലേ
ആ അല്ല അധികം ഇപ്പട്ട അതാണിപ്പ ഈ കുട്ടികൾക്ക് അങ്ങനത്തെ സാധനം ഇപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടള്ളു ര് നാടൻ മട്ടുള്ളവ മ മക്കൾക്ക് മാത്രമ ഉള്ള ഇപ്പൊ പഴയ ഫുഡൊക്കെ അല്ലാത്തവരി ഇതൊക്കെ കണക്ക തന്നെയാ പിന്നെ അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്നു ദിവസം ചന്ന് പിടിച്ചൽ വെച്ച് ആ കൂട്ടാനാട്ണ്ടാക്കി വെച്ച് അതെ വിട്ടുർക്കും രണ്ടു നേരം മൂന്നു നേരം കുട്ടികൾക്കും എളുപ്പത്തിന് വേണ്ടി ഞങ്ങളൊക്കെ പിന്നെ പറഞ്ഞല് ഞങ്ങക്ക് ദിവസം വെച്ചിണ്ടാക്കലന്ന ഞങ്ങക്ക അങ്ങനത്തെ ഒരു കുടുംബാണ് ചെറിയ നമുക്ക് അന്നന്ന് കിട്ടണ അതുകൊണ്ട് ജീവിച്ചു പോവണം അത്രേ വേള്ളോ ഇന്ന് മത്തിയണ്ട് നിങ്ങളെന്തറ മത്തിയോ ചാളയോ
അല്ല ഇവിടെ ചിക്കനാ
ഏഹ് നല്ല മത്തിട്ടി ഇന്ന്. നല്ല നെയ്യ്ള്ള മത്തി
ആഹ് ആഹ്.
നല്ല വെലയായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് ഇരുന്നൂറ്റി അറുപത് ഉള്ളത് ഇന്ന് ഇപ്പം വെറും നൂറ്റി ഇരുപത് റുപ്പിയേയുള്ളൂ ഒരു
നൂറ്റി ഇരുപത് ഇല്ലേ, എ എത്ര വേടിച്ചു?
അഞ്ഞൂറേ വാങ്ങീട്ടുള്ളൂ.
ആഹ് ആഹ്.
ആഹ് അത് പൊരിച്ച്. പിന്നെ മുള്ളൻ ചക്കേന്റെ കറീണ്ട് രാവിലെ കൊറച്ച് ചക്ക ഇണ്ടാക്കിയത്. അത് തിന്നാൻ നേരം കി രാവിലെ. അപ്പ അതും മത്തി ആഹ് ചക്ക പുഴുക്ക് ഇണ്ടാക്കിന്.
ഇവിടെ സക്ക അട ഇണ്ടാക്കലുണ്ട് ഞങ്ങള്.
അട അല്ലേ.
ആഹ് പിന്നെ ചക്കക് ആഹ് പഴ്ത്ത ചക്ക നല്ലവണ്ണം മിക്സിയില്ട്ട് അടിച്ച്ട്ട്
ആഹ്
പിന്നെ വേവിച്ചിട്ട് ഇണ്ടാക്കല്ണ്ട് എന്നിട്ട് നമ്മള് ബെല്ലം അയ്ല് ഇട് ബെ ബെല്ലവും തേങ്ങെയൊക്കെ വെച്ചിട്ട്
ആഹ് ആഹ് ഞങ്ങിളിവിടെങ്ങ് ആഹ് ഞങ്ങൾ ഇവിടെ അങ്ങനെയല്ലാ അരി പ്പൊടി ണ്ടാക്കീട്ടാണ്
ആഹ് അരിപ്പൊടീല്
ഉം പിന്നേ ആഹ് ആഹ് ആവിക്കെറ്റൂലേ
ആഹ് അതെന്നെ
നല്ല രസാല്ലേ ആ തേങ്ങ നമ്ക്ക് മുറിച്ച്ട്ട് വിട്ടാലും നല്ല രസാ ച് വെടവ വെ ആഹ് മൂക്കാത്ത തേങ്ങ ചെർതാക്കി മുർച്ചിട്ടാലും
പിന്നെ അത് മാത്രല്ല ചക്കക്കുരു പായസം ണ്ടാക്കല്ണ്ടോ ചക്കക്കുരുപ്പായസം നല്ല വേവിച്ച്ട്ട് നമ്മളെ നല്ല ഒടച്ച്ട്ട് സാധാ പായസം വെക് ക്കുന്ന പോലെ ഈ ആഹ് തേങ്ങാപ്പാലും അതുപോലെ ബെല്ലവും ഒക്കെ ഒയിച്ചിട്ട് അത് കൊർച്ച് ഒടച് ത്താൽല് നമ്ക്ക് കടിക്ക്യാൻ കൊറച്ച് കിട്ടും നല്ല കുക്കർല്ട്ട് നല്ല വേവിക്കണം
വർത്ത്ട്ടാണോ അതോ മ്മള് പച്ചയില് വേവിക്കേ
പച്ച വേവിക്ക്യാ വർത്ത്ട്ടും വേവിക്ക്യാ രണ്ടിനും വേറെ വേറെ ടേസ്റ്റായിക്കും
വെ വർത്താലാ അധികം ടേസ്റ്റ് ലേ
ത്താ അധികം ടേസ്റ്റ്ണ്ടാവും
പിന്നെന്താ അയ്ല് കൂട്ടിയാ
പിന്നെ നമ്മള് എന്താ തേങ്ങാ കൊത്ത് ഇട്ടെടുക്ക അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതു ക്കെട്ട് ട്ട് നമ്മള് നെയ്യ്ല് ഇട്ടിട്ട് അതൊക്കെ ഇട്ട് കൊടുക്ക ആ ആ
നെയ്യ്ല് മൂപ്പിക്കലാ
ആ തെന്നെ നല്ല ബെല്ലം അതുപോലെ തേങ്ങാപ്പാലൊക്കൊഴിച് കൊടുക്കണം നല്ല ടേസ്റ്റാ
ഏ ഞങ്ങ ഇവടെവെടെല്ല ഞങ്ങൾക്ക്ല്ലെങ്കിലും ഞങ്ങടെ വീടിന്റെ ചുറ്റു ഭാഗത്തും ച ക്കണ്ട് മക്കളെ നല്ലോണം ണ്ട് പയഞ്ചക്കേണ് ഇവിടൊന്നാരും അങ്ങനെ ച ക്ക ട്ക്കൂലാ ഞാൻ ക്ക് ഇഷ്ടാട്ടോ ഞാൻ ട്ത്തൊണ്ടരും
ഞാൻ ന്നാല് ഞാനിവിടെ എന്താ നേരത്തെ ചക്കപ്പൊരി ണ്ടാക്കിയിട്ടുണ്ടായിരുന്നു
ആ
ചക്കപ്പൊരി നല്ല ടേസ്റ്റ്
നല്ലവണ്ണം നോക്കാ നോക്കാൻ പറ്റൂലല്ലോ ചക്കപ്പൊരി ഉണ്ടാക്കാൻ നിങ്ങളങ്ങനെ ചക്കപ്പൊരി ഉണ്ടാക്കുക
അത്യാവശ്യം മൂത്ത ചക്കയാണ് എടുക്കേണ്ടത് എന്നിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് മഞ്ഞപ്പ് ആ കളയും എന്നിട്ട് നല്ല മുളക് പൊടി ഇത് എന്താ മഞ്ഞപ്പൊടിയും ഉപ്പും ആക്കീട്ട്
ഉപ്പ് മഞ്ഞപ്പൊടിയും ഇങ്ങള് എങ്ങനെലും ചേർക്ക കുഴച്ച ചേർക്ക ചെയ്യാ
ആഹ കുഴച്ചിട്ട് ചേർക്കാ അങ്ങനെയല്ലേ നല്ലത്
അങ്ങനെ ചെയ്യല് അല്ലാതെ എണ്ണയിൽ ഇട്ട് കൊടുക്കലല്ല അല്ലേ
അല്ലല്ലല്ല അങ്ങനെ നമ്മള് ചിപ്സ് ഉണ്ടാക്കുമ്പോ അങ്ങനെയാണ് ഉണ്ടാക്കല് എണ്ണയില് ഇട്ടു കൊടുക്കാ ചെയ്യ ഇത് അയിൽ കുഴച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കും
ഇങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും
ആഹ അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചാ കുറച്ചൂടി ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാ ഉപയോഗിക്കല്
ആഹ ആഹ് ആഹ്
എന്നാ വെക്കട്ടെട്ടോ
ആഹ ശെരിയായിക്കോട്ടെ നാ പിന്നെ കാണാമക്ക് ആ ശരി
ആഹ